കേൾക്കുന്നേ? പറയുന്നത്.
ആ കേക്കുന്നു.
എന്തുണ്ട് വിശേഷങ്ങള്?
മഴയും തണുപ്പും.
തണുപ്പായോ? ഞങ്ങളുടെയെക്കെ നാട്ടിൽ മഴയുണ്ടങ്കിലും എന്തോര് ചൂടാണ്.
ആന്നോ?
ആ ഞാനിവിടെ സെറ്ററൊക്കെ ഇട്ടാ ഇരിക്കുന്നേ.
അത്ര തണുപ്പോ? നമ്മുക്കാണങ്കി മഴ മഴ അങ്ങോട്ട് മാറിയാ ഉടനെ അങ്ങ് ചൂട് തുടങ്ങും. മഴ പെയ് രാത്രി പോലും വല്ല്യ തണുപ്പില്ല. ചൂടാ തണുപ്പൊന്നും വന്ന് തൊടങ്ങീല്ല ഞങ്ങക്ക്. പിന്നെ ഉച്ചക്ക് എ ന്താ കഴിച്ചെ ചോറൊക്കെ കഴിച്ചോ?
ബിരിയാണി കഴിച്ചു.
ബിരിയാണി മേടിച്ചോ വീട്ടിൽ ഉണ്ടാക്കിയോ
ഞാൻ ഉണ്ടാക്കി ഞാൻ ഒരു ഷെഫ് ആണ്
ഓ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാ--ഷെഫ് ആണോ ബിരിയാണിയെല്ലാരും ഉണ്ടാക്കും. ഫെഫ് ആണല്ലേ ഞാനാദ്യയിട്ട് കേൾക്കുക്ക അല്ലേ ജെൻസാന്ന് ആണുങ്ങളാണ് കൂടുതലും ഷെഫായിട്ടുള്ളതെന്ന് കേട്ടിട്ടുള്ള. പെണ്ണുങ്ങള് ഷെഫായിട്ടുള്ളത് ഞാനധികം കേട്ടിട്ടു പോലുമില്ല. പിന്നെന്തൊക്കെ റെസിപ്പികളുണ്ടാക്കും.?
പിടി കൊരു ഷെഫാണ്.
ഏഹ്
ഞാൻ ചെറിയ രീതിക്ക്ള്ള ഷെഫാണ്
ഏഹ് ഒരു വെറൈറ്റി ഒന്നു പറഞ്ഞു താ എനിക്ക് ഷെഫല്ലേ
കോണ്ടിനെന്റൽ ഡിഷസാ.
ഓഹ് ന്ന് അന്ന് പറഞ്ഞ കോണ്ടിനെന്റൽ ഡിഷസന്ന് പറഞ്ഞ?
കോണ്ടിനെന്റൽ ഡിഷസൻ ആ ഡിഷസ് എന്ന് പറയുമ്പത്തേക്ക് നമ്മുടെ യൂറോപ്യൻ സ്റ്റൈല് അതൊക്കേണ് വരുന്ന്.
ഓഹ് അതാ സുഷി ആഹ് സുഷിയൊക്കറിയാമോ? ഓഹ് അതെന്റെ ഹസ്ബൻ്റ് ജയ് സുഷിയൊക്കുണ്ടാ ആഹ് സുഷി ഹസ്ബൻ്റുണ്ടാ തിട്ടിട്ടാ
ആണോ എന്ത് വെച്ച് നിങ്ങൾ സുഷി ഉണ്ടാക്കു ക്കുന്ന
ത്തില്ലടാ പിന്നെ ഹസ്ബൻഡ് ഉണ്ടാക്കൊണ്ട് ത പക്ഷെ നല്ല ടേസ്റ്റ് ആണ്
ആണോ ഓക്കെ ആ നിങ്ങടെ അവിടെ എന്താരുന്നു കഴി ക്കാൻ
ഞങ്ങൾക്കിന്ന് ചോറും മീനുവായിരുന്നു ചക്ക ചോറ് മീൻകറി രണ്ടും ചുമ ചുമന്നകിളിമീൻന്ന അതും പിന്നെ അയില കുടമ്പുളി ഇട്ട് പറ്റിച്ചതും
ഓ കുടംപുളിയാണോ നിങ്ങളവിട് ഉപയോഗിക്കുന്നത്
ഞങ്ങള് രണ്ടു പുളിയും ഉപയോഗിക്കും, എന്നാലും കൂടുതലും കുടംപുളിയ ഉപയോഗിക്കുന്നത്. മറ്റേത് വാളം പുളിയ സാമ്പാർപുളിന്ന നമ്മൾ പറയുന്ന നമുക്കത്ര ഇഷ്ടമല്ല കുടംപുളി തന്നെ കൂടുതൽ ഉപയോഗിക്കുന്നത്
ടേസ്റ്റ് വ്യത്യാസം തോന്നാറുണ്ടോ
അത് രണ്ടും രണ്ട് ടേസ്റ്റ് അല്ലിയോ ഷെഫ് ആയിട്ടത് അറിയത്തില്ലിയോ കുടംപളിയുടെയും മറ്റേ പുളിയുടെയും വ്യത്യാസം
ഞാൻ ഇന്ത്യൻ ഡിഷസ് അധികം ട്രൈ ചെയ്തിട്ടില്ല ട്രാവൽ ചെയ്യാറുണ്ടോ?
ആഹ് ഇഷ്ടാണ് ഒരുപാട് ഞാൻ സോളോ ട്രിപ്പ് ഒക്കെ പോവാറുണ്ട്
എവിടെയാണ് ലാസ്റ്റ് പോയ സോളോ ട്രിപ്പ്?
അത് സോളോ ട്രിപ്പ് ലാസ്റ്റ് പോയതന്ന് ഓർക്കട്ടെ രാമേശ്വരം പോയി മലമ്പുഴ അല്ല രാമേ
രാമേശ്, ഒറ്റക്ക് പോയോ?
ആ ഒറ്റക്ക് സോളോ ട്രിപ്പ് എന്ന് പറഞ്ഞാലെ ഒറ്റയ്ക്കന്ന് ഒറ്റയ്ക്കല്ലേ ഒറ്റക്ക് പോയി ട്രെയിന് പോയി അഹ് നല്ല എക്സ്പീരിയൻസാര്ന്ന് നമ്മള് മധുരേല് ചെന്നേറങ്ങീട്ട് അവിട്ന്ന് പിന്നവിട്ന്ന് ലോക്കൽ ട്രൈനൊക്കെ പിടിച്ച് പോയി പാമ്പാൻ പാലത്തിലുടൊക്കെയായിരുന്നു യാത്ര നല്ലൊരു എക്സ്പീരിയൻസാര്ന്ന് പിന്നവിടചെന്നിട്ട് ദേശ്കോടി ഒക്കെ കണ്ട് രാമേശ്വരം ടെംപിള് കണ്ട് കണ്ടിട്ടുണ്ടോ രാമേശ്വരം പോയിട്ടുണ്ടോ
ഇല്ല ഞാൻ പോയിട്ടില്ല ഞാൻ തമിഴ്നാട്ടിലധികം
പോയിട്ടില്ലല്ലെ ആഹ ഒരിക്കലെങ്കിലും പോണം അത്ര അത് ഒരുപാട് പ്രതേകതകളുള്ളതാണ് രാമേശ്വരമ്പലം അതുപോലെ അവിട്ത്തെ അമ്പലത്തിന്റെ ഇടനാഴിന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏഹ് ഹലോ
ഹലോ കേരളത്തിലെതൊക്കെ അമ്പലത്തിൽ പോയിട്ടൊണ്ട്
ഓ ഒരുവിധവൊള്ള ഒരുപാടാമ്പലങ്ങളിലൊക്കെ പോയിട്ടൊണ്ട്
ഗുരുവായൂർരൊക്കെ പോയോ പോകാറുണ്ടോ
പോയിട്ടൊണ്ട് പോയിട്ടൊണ്ട്
പിന്നെ ആഹ് മാടൈക്കാവ് രാജ രാജ ചേഷരിക്ഷേത്രം ഇതൊക്കെ കേട്ടിട്ടുണ്ടോ
ഇല്ല അതൊന്നും കേട്ടിട്ടില്ല
അതിനെക്കപറ്റി അറിയണം ഇതെക്കെ നല്ല നല്ല ഷേത്രങ്ങളാണ് ഭങ്കര ഭയങ്കര ഭി മസായിട്ടൊള്ളെയും പ്രസിദ്ധമായിട്ടൊള്ളാആൾക്കാരോക്കെ വന്ന് വിസിറ്റ് ചെയുന്നൊരു ഷേത്രവാണിത്-
ത് കണ്ണൂർ ജില്ലേ എന്തൊ പേര്?
ഇതൊണ്ട് പിന്നാം- അവിടെ മാടൈക്കാവൊണ്ട് അത് ഭദ്രകാളിയാണ് അവിടെ പ്രതിഷ്ട്ട വരുന്നത്-
ആണോ?
മ് പിന്നതുപോൽ തന്നെ അവിടെ കൊറേ കാവുകളൊക്കെ ഒണ്ട്-
ഓഹ് പോയിട്ടൊണ്ടോ?
ഇല്ലില്ല പോയിട്ടില്ല-
കണ്ണൂര് ല്ലേ? അഹ് ഇനിനോക്ക ഇനി ഞ ഞങ്ങളിനി ഫാമിലി ട്രിപ്പ്‌ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നേ ഇത് നോക്കാം-
പിന്നത്പോൽ തന്നെ അഹ് തൃപ്പര പ്പ്-
അഹ് അവിടേം നമ്മള് പോണോന്ന്- തെങ്കാ അഹ് തൃപ്പരപ്പ് പോണോന്ന് കന്യാകുമാരി പോന്ന വഴിക്കാണ് തൃപ്പരപ്പ് അഹ് ആ റൂട്ടാണ് അപ്പം- അവിടെ ഒന്നുപോണോന്ന്- ആഗ്രഹിച്ചിരിക്കുന്നതാണ് അതിപ്പോ ഒടനെ പോണോന്ന് വിചാരിച്ചിരിക്കുവാ തൃപ്പരപ്പ്- തൃപ്പരപ്പ് കന്യാകുമാ അഹ് പാലരുവി ഞാൻ പോയിട്ടൊണ്ട് നല്ലയാണ് യടോ കുളിച്ചിട്ടുണ്ട് അതാ പോയി കുളിക്കണം. ആ ഒരുപാട് കാട്ടിന്നാണ് എവിട്ന്നാ ഉത്ഭവി അറിയത്തില്ല ഓയി ഒരുപാട് കാടിന്റെ എടയിലൂടെ മലയിടക്കി ഇടയിലൂടെങ്ങനെ ഇറങ്ങി വരുന്നതാണ്. കാണാനും നല്ല ആ വെള്ളത്തിൽ കുളിച്ചാൽ നല്ല സുഗാണ് നല്ല തണുപ്പും നല്ലൊർ ഒര് സന്തോഷാണത് ഇഞ്ഞ് ഒന്നൂടെ പോണന്ന് വിചാരിച്ചിരി ക്കാണ്. എന്റെ മോളപ്പഴും പറയും ബാലരുവീ പോണന്ന് കിട്ടുന്ന സമയത്ത്
അത്‌ മക്കളേന്തേലൊക്കെ അങ്ങട്ടുമിങ്ങട്ടൊക്കെ പറഞ്ഞാൽ അത് സാധിച്ച് കൊട്ക്കണം. ഞമ്മളല്ലെ അവർ
ഞമ്മളങ്ങനെ തീർച്ചായിട്ടും എല്ലാങ്ങനെ സാധിച്ച് കൊടക്കത്തില്ല നമ് ഞമ്മളെല്ലങ്ങ് സാധിച്ച് കൊട്ത്താല് അവർക്ക് പിന്നെ മ് പേരന്റ്സ്നന്നാഗ്രഹങ്ങളും എല്ലാം സാധിക്കാനുള്ളത് കൊർചൊക്കെ കൊർച്ചൊന്നല്ല ഞമ്മക്കൂടെ തോന്നണം ആ ഓക്കെ ണ് തോന്നുന്നതെല്ലാം ഞമ്മൾ സാധിച്ചാടുക്കും
ഞമ്മളെ കൊണ്ടാവുന്നതെല്ലാം ഞമ്മൾ ചെയ്ത് കൊട് ഞമ്മളല്ലാതെ വേറെ ആർക്കാ അവർക്കുള്ളെ അത് മാത്രമല്ല ഞമ്മൾ ചെയ്ത് കൊട്ത്തില്ലാണ്ടങ്കി അവർ പിന്നെ അത് പൊറത്ത് എവിടെങ്കിലും പോയി തേടും അതിനേക്കാൾ നല്ലത് ഏ നമ്മളെ കൊണ്ടാവുന്നതൊക്കെ ഞമ്മളന്നേ ചെയ്യുന്നതല്ലേ
അല്ല നമ്മള് ചെയ്യും ചെയ്യതില്ലന്നല്ല എല്ലാ അങ്ങ് ചെയ്ത് കൊട്ത്താലേ പിന്നെ അവർ ഭയങ്കര മടിയന്മാരായി പോകും നമ്മളങ്ങ് കൊർച്ചൊക്കെ ചെയ്ത് കൊട്ത്തിട്ട് നമ്മളവരെ ചെയ്യാൻ പ്രാപ്തരാകും നല്ലേ നാളെ അവർപോയത്
മക്കളും പുറതൊക്കെ സ്കൂൾ ട്രിപ്പൊക്കെ പോകാറുണ്ടോ?
ഇല്ല അത്രയെന്നും വളർന്നില്ല കൊച്ചുമക്കളാ സോളോ ട്രിപ്പൊന്നും പോകാറായില്ല
ഓ
ആ വല്യ മക്കളാകുമ്പോഞ്ഞ് വല്യ മക്കളാകുമ്പോ അവര് സോളോ ട്രി പ്പൊക്കെ പോകും ന്നാലും നമ്മക്ക് മക്കളെന്നും നമ്മുടെ മനസ്സിൽ കുഞ്ഞുങ്ങളായിട്ടല്ലേ തോന്നു വലുതായാ സോളോ ട്രിപ്പൊക്കെ മക്കള് പോയോ ആ തെറ്റൊന്നല്ല അല്ല മ് നമുക്കൂടെ തോന്നണം അവർ സ്വയം പ്രാപ്തരായെന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് നമ്മള് വിടും ഇപ്പോ ഓര്കുഞ്ഞുമക്കളാണ് മ് പിന്നേ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്
വിശേഷം ആ മ് ഇങ്ങനെക്കെന്നേണ് ആ ഗോവേല് പോയിട്ടുണ്ട് പക്ഷേ ഗോ വാന്ന് പറയുന്നത് നമ്മടെ കേരളം പോലേക്കെത്തന്നാണ് എനിക്ക് വല്ല്യ വ്യത്യാസൊന്നും തോന്നിയില്ല പിന്നെ എടക്കിടക്ക് പറ്റി ശിവാജിയുടെ കൊ കൊറേ സ്റ്റാറ്റാച്ചൂസ് ഒണ്ടെന്നല്ലാണ്ട് ഏ കൈമെറ്റ് ആവട്ടെ വീട്കൾടെ ശൈലിയാവട്ടെ എല്ലാം സൈംമാണ് കേരളത്തിനേ വെച്ചുനോക്കുമ്പോ ഓൾമോസ്റ്റ് കേരളം പോൽ തന്നെ കൈൻഡ് ഓഫ് ആ ആമ്പിയൻസൊക്കെ തന്നെയാണ് ഗോവയിലുള്ളത് പിന്നെ അവിടെ എല്ലാ മുക്കിലും മുക്കിലും ഈ വിയോ ഷോപ്പ്സും പിന്നെ പാർട്ടികളും അത് ഇച്ചിരി കൂടുതലാണെന്നേള്ളു അല്ലാണ്ട് നമ്മള് വർക്കല അല്ലെങ്കി കോവളം ആ ഒരു സ്ഥലത്തൊക്കെ പോന്നേന്റെ ഒരു സീൻ കൈൻഡ് ഓഫ്‌ ആമ്പിൻസും വൈബോക്കെ തന്നെയാണ്
ആ ആ ഗോവ പിന്നങ്ങനെ ടൂറിസ്റ്റ് സ്സുകളൊക്കെ ഇഷ്ടം പോലെ വരുവല്ലേ
അത് മെയിൻ റീസൺ എന്ന് പറയുന്നത് അതൊരു ബീച്ച് വെസ്റ്റിനേഷൻ അല്ലേ നോർത്ത് ഇന്ത്യൻസിനൊന്നും ബീച്ച് ആക്സിസ് ഇല്ലല്ലോ അവരുടെ കയ്യിലുള്ളൊരു ഹൈപാണ് ഈ ഗോവ അത്രേം
നമ്മളെ കേരളക്കാർക്ക് ഗോവ അത്ര ഇഷ്ടപ്പെടത്തില്ല എന്നല്ല നമ്മൾ അതിനേക്കാൾ ബീച്ചുകൾ കോവളോം വർക്കലയും
ആ ലൈക് നമ്മൾ അവിടം വരെ പോന്നത്രയും വർത്തായിട്ടിരിക്കും തോന്നില്ല ഓൾറെഡി നമ്മളതിന്റെ ഒരു ലൈറ്റ് വേർഷൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ കേരളത്തിൽ ഉണ്ട് പിന്നെ കേരളം പോലെ തന്നെ ഉള്ളോരുക്കാണ് കേരളത്തിൻറെ തന്നെ ആ ഒരു സൈഡിൽ വരുന്ന ആ സൈഡിൽ വരുന്ന ഒരു സ്ഥലം കൂടയല്ലേ
ആ ആ തെങ്ങുക്കെണ്ട് നമ്മുടെ കേരളത്തിൽ അല്ലേ ഏറ്റവും കൂടുതൽ തെങ്ങുകൾ ഉള്ളത്
തമിഴ്നാട്ടിലൊ ഗോവയിലോ എല്ലാം തെങ്ങുകൾ ഇഷ് ഇഷ്ടം പോലെയുണ്ട്
ആഹ് ആഹ് ആഹ് ആഹ് നല്ല ഫിഷും. ഒക്കെ നല്ലത് കി
ആഹ് ഫിഷ് കിട്ടും അത് ഇപ്പൊ നമ്മ് ഇവിടുന്ന്. കേരള ത്തിലെ കൊച്ചിയിൽ അല്ലെങ്കിൽ കോവളം വർക്കല അവിടെ. അവിടെ പോയാല് നമുക്ക് ഫ്രഷ്സ് ഒക്കെ. ഇഷ്ടം പോലെ കിട്ടും അവിടെ പിന്നെ . ഡാലിയും മീൽസ് കുറച്ച് സ്പെഷ്യലാണ്.
ഓ ഓ ഓ ഓ ആഹ് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തായിരുന്നു ഡലിയും മീൽസ് ഒക്കെ. ആഹ് ഉം അങ്ങനെ. ഒരു ട്രാവലർ ആണല്ലേ.
ആഹ് ചെറിയ രീതിക്ക് ഷെഫ് പ്ലസ് ട്രാവലിംഗ് ആണ് എന്റെ ഹോബി മെയിൻ ആയി
ആണോ ആഹ്. അങ്ങനെ പറയ്. വെറൈറ്റി വെറൈറ്റി ഫുഡ്ഡുകളൊക്കെ വീട്ടുകാർക്ക് വെച്ച് കൊടുക്കാറുണ്ടല്ലേ.
ആഹ് അത് എന്റെയൊരു ഒരു ചെറിയൊരു ഹോബിയാണ്. എപ്പോഴും അങ്ങനെ വച്ച് കൊടുക്കത്തില്ല, അവരെ ഇടക്കിടയ്ക്ക് ഒരു സർപ്രൈസ് ചെയ്യും. ഉം അതാണല്ലോ അതിന്റെ ഒരു ത്രില്ല്, നമ്മള് എന്നും വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അത്. ഒരു വെലയില്ലാതാകും
ന് എക്സ്പീരി യ്യാർ വീട്ടുകാർക്ക് സർപ്രൈസ് ഓക്കേ കൊടുക്കാ ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ച് സ പ്രൈസ് കൊടുക്കോ?
ഇല്ല ഫ്രണ്ട്സിന് ഞാൻ അധികം കുക്ക് ചെയ്തു കൊടുക്കാറില്ല അവരെന്നെക്കാൾ നല്ല കുക്കാണ്
ആണോ അതെ ആ ആ മോള്
ആ ആആ ആ അ ആ ആ അന്നേരം പിന്നെ സമയവും കിട്ടത്തില്ലല്ലേ മ് ഇറ്റാലിയൻ ഡിഷ സൊക്കെ ഉണ്ടാക്കുവോ
ആ ആ മ്മ് അത് ഞാൻ എടക്കൊക്കെ ട്രൈ ചെയ്യാറുണ്ട് എനിക്ക് പാസ്തയൊക്കെ ഭയങ്കര ഇഷ്ടണ്ട് വൈറ്റ് സോസ് പാസ്തയൊക്കെ ഞാൻ ണ്ടാക്കാറുണ്ട് വൈറ്റ് സോസ് പാസ്ത ചിക്കന്റെയൊക്കെ ഒരു സോസ് വരും ഈ തമൊക്കെ ചേർത്തിട്ട് അതയത് നമ്മളീ നമ്മള് സാധാരണ മലയാളികളൊഒക്ക ഉണ്ടാക്കുമ്പഴത്തേക്ക് ലോ ബഡ്ജറ്റിൽ ഉണ്ടാക്കും ഒന്നെങ്കി മൈദയും പാലൊക്കെ ചേർത്തിട്ടായിരിക്കാം അയിന്റെ ക്രീമിനസ് എടുക്കുന്നത് പക്ഷെ ഈ അമൂലിന്റെയൊക്കെ ഫ്രൺ ക്രീംക് ഭയങ്കര കോസ്റ്റ്ലി അല്ല അതൊക്കെ വെച്ച്ണ്ടാക്കുകവാന്നെങ്കി നമുക്ക് കുറച്ചുകൂടെ ഒരു ഒതന്റിക് ടേസ്റ്റ് കിട്ടും എന്നാ ഹെൽത്തിയുആണ് മൈദയൊക്കെ എത്രത്തള നമുക്ക് അറിയാലോ
ആ ഹാ ഹാ ആ മൈദ ഹെൽത്തിയല്ല ശരീരത്തിന് ഒട്ടും നല്ലതല്ലെന്നാ പറയുന്നെ അ മൈദ
ആ അപ്പൊ ഈ അമൂലിന്റെയൊക്കെയൊആന്നെങ്കിൽ ഫ്രഷ് ക്രീം ഒരു നൂറ് രൂപയ്ക്കൊക്കെ കൊടുത്തെഴ്ഞ്ഞ ചെറിയ പാക്ക് കിട്ടും അത് മുഴുവനും വേണ്ട ഒരെണ്ണത്തില് ആ അത് വെച്ച്ട്ട് വൈറ്റ് സോ പാസ്തയൊക്കെ ഇണ്ടാക്കും. അല്ലെങ്കി ഒന്നുകി ചിക്കൻ അല്ലാന്നുണ്ടെങ്കി ഈ ബട്ടൺ മഷ് റൂം കിട്ടും. അതൊക്കെ വെച്ചി മ്മള് ചെയ്യാങ്കി പിന്നെ ഈ ഇത് തൈം ന്ന് പർഞ്ഞൊരു സംഭവംണ്ട്. ഈ ഇറ്റാലിയൻ ക്സൈൻസ് നമ്മൾ യൂസ് ചെയ്യുമ്പത്തേക്ക് അതില് ആ ഒരു ഫ്ലേവർ ഇത് കിട്ടും. അതായത് ഇപ്പം ഇന്ത്യൻ ക്സൈൻന്റെ നമ്മളിപ്പം ജീരകം. അല്ലെങ്കി മല്ലിയെല, മൊളക് പൊടിയൊ കിടുമ്പഴത്തേക്ക് അല്ലെങ്കി ടെർമറ് ഇടുമ്പോയെല്ലെക്കെ ഇന്ത്യൻ ക്യസൻ വ അതുപോലെ തന്നെ. ഇറ്റാലിയൻ ക്സൈന്റെ ടേസ്റ്റ് വരാൻ വേണ്ടിട്ട് അതിന്റേതായ കൊർച്ച് സാധനങ്ങൾ ഉണ്ടാകും. അല്ലൊന്നാണ് തൈം, ചെറീ, ടൊ മാറ്റോ ഇ
ആഹ് അങ്ങനെ എല്ലാ ഫുഡുകളും ഒണ്ടാക്കാൻ അറിയ. പക്ഷെ കേരള ഡിഷസ് അറിയാമോ?
ആഹ് കേരള ഡിഷസ് അധികംന്ന എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. പക്ഷെ പായസം ആ പിന്നെ സാമ്പാറണ്ടാക്കിയിട്ടുണ്ട് പിന്ന തോരൻ
ഓ അങ്ങനെയൊക്കെ ഉണ്ടാക്കും ഓക്കേടാ ശരിയെന്നെ സന്തോഷം വിളിച്ചതില്.
വളരെ സന്ദോഷം.